ഹലോ കേക്കുന്നു ആഹ് ണ്ട് കേക്കുന്നുണ്ട് ആഹ് ഓക്കേ ഉ ഞാൻീ നിന്നോടൊരു സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്
പറഞ്ഞോളൂ
ക്ഷ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളൊക്കെ പൂട്ടിരിക്ക ക്കല്ലേ ഇപ്പൊ എവിടക്കെങ്കിലും ഒന്നും ഒരു വിനോദയാത്രയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കയാ അപ്പൊ നല്ലൊരു സ്ഥലംപ്പൊ നിങ്ങൾ നോക്കിട്ട് ഒന്നും ശരിയായിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായം സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊള്ളാംന്നുള്ള അഭിപ്രായം ഉണ്ടോ
അതിപ്പോ ദൂരയാണോ അടുത്താണോ പോവണ്ട് നിങ്ങളെ താല്പര്യം എങ്ങനെയാന്ന്
കൊറച്ച് ദൂരയാലും കൊഴപ്പല്ല കുട്ടികൾക്ക് ഇപ്പൊ അവധിയാണല്ലോ
രണ്ടുപേരും ഹോസ്റ്റലാണോ രണ്ടു ദിവസത്തിലാണ് പിന്നെ ഈഹ് ഇപ്പോഴാണെങ്കില് നമ്മളെ ഈടെ കേരളത്തിൽ നല്ല ചൂടല്ലേ അപ്പൊ എല്ലാരും പിന്നെ ആലോചിക്കുന്നത് കൊറച്ച് തണുത്ത് ഹിൽ സ്റ്റേഷ ഹിൽസ് പോകുന്നതാണ് അതായത് ഊട്ടി
ആഹ്
കൊടെ ക്കേനാൽ അങ്ങനെ മൂന്നാർ അങ്ങനെയൊക്കെ പോന്നതാണ് എല്ലരും താല്പര്യം
മുന്നേ പോയിറ്റുണ്ടോ ഈഹ് സ്ഥലത്തേക്കൊക്കെ
ആഹ് ഊട്ടി ഊട്ടിയിലൊക്കെ ഇപ്പൊ പണ്ടത്തെങ്ങനെ തണുപ്പല്ലെങ്കിലും എന്നാലും നല്ലൊരു അത് നല്ലൊരു സുഖവാ നമ്മുടെ കേരളത്തിലെ പോലെ അല്ലല്ലോ അതു പോലെ - തൊടർച്ചയായിട്ടും ഏറ്റവും അടുത്തുള്ളത് നമ്മളെ കൊടക് കൊടകിലാണെങ്കിലും അങ്ങനെ തന്നെ നല്ല കാലാവസ്ഥ തന്നെയാണ് ആഹ് കൊറച്ച് ബഡ്ജറ്റ്
എങ്ങനെയാ
ആഹ് കൊറ പിന്നെ പോകാൻ വേണ്ടിട്ട് അവിടെ പോയി പോയി കഴിഞ്ഞാപ്പിന്നെ കൊറേ കാണാനുണ്ട് പക്ഷെ ഞാന് ഇപ്പഴും ഇപ്പോ- നമ്മളിങ്ങനെ പൊയി പോയി ഇപ്പ ഇഷ്ടത്തിന് എന്താ വെച്ചാ നമ്മള് ഓരോരോ സ്ഥലത്ത് പോയി ഇങ്ങനെ- ഏയെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കാണുന്നതിനേക്കാളും- കൂട്ടുകാരല്ലോ ഇപ്പൊ ഫാമിലി ഇണ്ടെങ്കിൽ അവിടെ പോയി- തിന് ഒരു റിസോർട്ട് എല്ലാം എടുത്ത്- അവിടുന്ന് അടിച്ച് പൊളിക്കുവാ അങ്ങനെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ നടക്കുമ്പോ നമ്മൾക്ക്- ബോറടിക്കും ക്ഷീണം വരും ഉം പക്ഷെ എന്താലും- കണ്ടത് കൊണ്ടാ എനക്ക് കാണാത്തെ- ആൾക്കാരാണെങ്കില് എഎന്തെല്ലാം സ്ഥലങ്ങളെല്ലാം പോണം ഒരിക്കെങ്ങും പോണം എല്ലായിടത്തേും എല്ലായിടത്തും ഇണ്ടല്ലോ മൂന്നാറില് നല്ലേ നല്ലേ രസാണ് നമ്മളെ കേരളത്തിൽ തന്നെല്ലേ
ആഹ് അതെ അതെ
മൂന്നാറ് ആഹ് ആഹ് ഇടുക്കി ഇടുക്കി അല്ലേ
ആഹ് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇണ്ട് അവിടെ
ആഹ് ആഹ് ഇഷ്ടംപോലെ എല്ലാർക്കും ഇഷ്ടപ്പെടും കുട്ടികളാക്കായിട്ട്ന്നല്ലാ ഇല്ല എവിടെ പോയാലും കുട്ടിക്ക് പോവാൻ പറ്റുന്നേ-
ഉം
സംഭവം തന്നല്ലേ
ഉം ഉം അപ്പൊ അവിടെ എങ്ങനെ താമസവും അതുപോലെ തന്നെ എങ്ങനെയും-
ഇപ്പോ ഈ പിന്നെ ഈ അവധിക്കാലത്തല്ല ആഹ്- അപ്പൊ നേരത്തെ ബുക്ക് ചെയ്തിടുന്നല്ലേ ഓൺലൈന് വഴി അല്ലെങ്കി അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ- ചെലപ്പോ ബുദ്ധിമുട്ടാവും അവിടിപ്പോ ഊട്ടിയിലെല്ലാം ഫ്ലവർ ഷോന്റെ സമയത്തല്ലാം- ആണെങ്കിൽ ഇതിടണോ
ആഹ് അതെങ്ങനെ പൂക്കളിങ്ങനെ ഒരുപാട് പൂക്കള് ഇങ്ങനെ പ്രദർശിപ്പിച്ചു
ആഹ് ആഹ് അതെ അതെ റോസ് റോസ് ഷോ എല്ലാം ഉണ്ടാലണ്ട് റോസിന്റെ മാത്രം ഉം അങ്ങനെല്ലാം ഇണ്ടാവും ഉം
ഓരോ വിഭാഗത്തി- വിട്ടിട്ടുള്ള ഓരോ പൂക്കളുടെ ഓരോ ഇതാവും ഇല്ലേ പ്രദ പ്രദർ - ശന ആവുവല്ലേ
ആഹ് അതെ അതെ അതെ പിന്നെ ഇത് മാത്രല്ല നമ്മള് ബുക്ക് ചെയ്യുന്നതെ ഓൺലൈൻ ഇപ്പൊ- ഇന്നത്തെ സൗകര്യൊന്നും ഇല്ലല്ലോ ഇപ്പോഴാണെങ്കിൽ നമ്മക്ക് നമ്മള്- ചെല വരുമാനത്തിനനുസരിച്ച് നമുക്ക് കൊറേ -
ആഹ് ആഹ് ആഹ്
തോ ആ
ഹലോ
കുറേ അ നമുക്ക് പോകാൻ പറ്റും ഇല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ
ഉ
ചിലപ്പോ ചില റെന്റ് കൂടുതലെല്ലാം കിട്ടും ആഹ് അത് നമുക്ക് അവിടെ പോയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിടുന്നതാ നല്ലത് പിന്നെ യാത്രാന്ന് പറയുന്നത് വളരെ മനസിന്
മ്മ് അതെ അതെ ആഹ് സന്തോഷം തരുന്ന കാര്യം ആഹ് അത് കുടുംബത്തിന്റെ കൂടെയാകുമ്പോ കുറച്ചും കൂടി നല്ലതല്ലേ അപ്പൊ നമുക്ക് കുട്ടികളന്നെ ആയാലും ഭർത്താവന്നെ ആയാലും വീട്ടില് അമ്മേനെ അച്ഛനെയും ഒക്കെ കൂടെ കിട്ടുന്ന ഒരു സമയം ഈ ഒരു അവധി സമയത്ത് മാത്ര മാണ് അപ്പോഴാണ് നമുക്ക് ക്ക് ഒന്ന് എല്ലാവരുമായിട്ട് ഒത്തുകൂടിയിട്ട് ഒന്ന് രസകരമായിട്ട് ഒന്ന് പോവാൻ പറ്റാ
എപ്പോഴും സ്ത്രീകൾക്ക് വീട്ടില് ഭക്ഷണം ആക്കീട്ട് ഇതിന്റെ മടുപ്പല്ലേ അപ്പൊ അതിൽ നിന്നും ഒരു മോചനം മ്മ്
ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓരോ ആഴ്ചയിലെന്ന പോലെ യാത്രകൾ ചെയ്യുന്നത് നല്ല തായിരിക്കും അത് അത് അടുത്ത്
ആഹ് ശരിയാന്ന് ഇപ്പം എല്ലാരും എല്ലാരും യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ് ഉള്ള എന്തൊരു ചെറിയ ജോലിയാണെങ്കിലും ചെയ്തിട്ട് പൈസ സമ്പാദിച്ചിട്ട് എല്ലാരും യാത്രയൊക്കെ പോന്നേ ദിവസേന അതിന്റെ അവരെല്ലാം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിട്ട് അവര് അവര് എല്ലാരും കൂടി അത് അവരുടെ ടീം ആയിട്ട് തന്നെ പോകുന്നുണ്ട്
അവരിപ്പോ
അത് വീട്ടിലെ ആണുങ്ങളൊന്നും കാത്തു നിക്കാണ്ട് പെണ്ണുങ്ങൾ തന്നെ ഒരു ദിവസത്തെേ ഒരു ദിവസത്തെ വിനോദയാത്രയെല്ലാം പോകുന്നുണ്ട് ഒറ്റ ഒരു ദിവസത്തേക്ക് രാവിലെ പോകും ഒരു മൂന്ന് നാല് മണിക്ക് എങ്കിലും പോന്നിട്ട് രാത്രി ഒരു മണിയെല്ലാം ആകുമ്പോ എല്ലാം നാട്ടിൽ തിരിച്ചെത്തും കുടുംബശ്രീൻ്റെ അവരും എല്ലാവരും ഉണ്ട്
ആഹ് ശരി ആഹ് ആഹ് അത് തന്നെ അവരന്നെ മുൻകൈ എടുത്തിട്ട് യാത്രകൾ ചെയ്യും ശരിക്കും അതൊരു മ്മ് ആഹ് അത് തന്നെ മനസ്സിന് എന്തായാലും ഒരു സമാധാനം സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു തരത്തിലുള്ളതാ പിന്നെ നമ്മള് അറിയാത്ത കുറെ ആളുകളെ കാണുക അതുപോലെ തന്നെ അവരുടെ സംസ്കാരം എന്താന്നറിയ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ ശൈലികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാ അതൊരു പ്രത്യേകത തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്ത
അതെ അതാണ് കുറേ ഭക്ഷണങ്ങൾ നമ്മുക്ക് വേറെ നാട്ടിലത്തെ ഭക്ഷണങ്ങള് കഴിച്ച് ഇതാക്കാം പിന്നെ അവരുടെ സംസ്കാരം എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന് യാത്ര എന്ന് പറഞ്ഞാല് വേറെ ഒന്നും ഇല്ല സ്കൂൾ കാലഘട്ടം മുതലെ ആരും ഇല്ലെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് അടുത്ത ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഞാൻ പോകും ആരെങ്കിലും ഉണ്ടായ മതി അത്രിം ഇഷ്ട്ടാണ് ആഹ് ഫാമിലി ആയിട്ട് കുടുംബായിട്ട് എല്ലാം
ഉം ഉം പോവാറുണ്ട് ഉം ഉം ആഹ് കൂട്ടെ ഞാനങ്ങനെ കൂട്ടുകാരായിട്ട് പോവാറുണ്ട് എങ്ങനെ കുടുംബായിട്ട് പോ കുറവാണ് എന്താന്ന് വെച്ചാൽ അവരുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് നമുക്കൊരു സമയം കി ട്ട്ന്നില്ല നമ്മുടെ ഒരു തിരക്ക് ഒഴിഞ്ഞു കിട്ടുന്ന സമയത്ത് അവരും ആഹ് അതെ അതെ കൂ ട്ടുകാരുമായിട്ടുള്ള യാത്രകള് അത് നമ്മള് സ്ത്രീ സുഹൃ ത്തുക്കള് തന്നെ എല്ലാവരും കൂടിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവാൻ നമുക്ക് അപ്പൊ അവര് ഓരോ അഭിപ്രായങ്ങള് പറയാം അങ്ങനെയായ്റ്റാ ഉം അപ്പൊ ആ ഒരു അവരുടെ അഭിപ്രായം കൂടി മാനിച്ച് നമുക്ക് ഉം നല്ലൊരു നമ്മുടെ കയ്യിലുള്ള രൂപക്ക് മുതലാവുന്ന തരത്തില് ഉള്ള ഏതെങ്കിലും യാത്രകൾ നമ്മള് അങ്ങനെ തെരഞ്ഞെടുക്കാണ് ചെയ്യാറ് പൊതുവേ ഉം അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം നോക്കൂട്ടോ നല്ല ഭക്ഷണം അതുപോലെ തന്നെ നീക്ക എന്തെങ്കിലും വിനോദപ്രദമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഉം നമുക്ക് ഇപ്പ ചൂടാണോ തണുപ്പാണോ അത് ഇപ്പൊ നമ്മള് കുറച്ച് സ്ത്രീകളായത് കൊണ്ട് തന്നെ ചില പരിമി തികളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ അതൊക്കെ മുൻനിർത്തി നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ യാത്രകളൊക്കെ തിരഞ്ഞെടുക്കാറ് അവര് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ പൂക്കള് അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങള് കാണാൻ ഭംഗിയുള്ള കാഴ്ചകള് അങ്ങനെ കുറച്ച് സാഹസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് അവര് യാത്രകള് അങ്ങനെ അറയാ എന്താ അവര് ശരിക്കും അങ്ങനെ ഇന്നെ യാത്രക്ക് പോവാൻ നമുക്ക് എന്നുള്ള ഒരു തീരുമാനത്തില് എത്ത അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇപ്പന്ന് വെച്ചാ ഒരു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് മാറിട്ട് ഈ പറഞ്ഞ പോലെ മൂന്നാറാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും കാലാവസ്ഥക്ക് കൊറേ വ്യതിയാനം ഉള്ള അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോ നന്നായിട്ട് നമുക്ക് എന്താണ് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇണ്ടാവാറുണ്ട് അങ്ങനെ ഉം അങ്ങനെ നമുക്ക് നല്ല രസകരമായിട്ടുള്ള യാത്രകൾ ഒക്കെ നമുക്ക് പോവാനായിട്ട് സാധിക്കും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ ഈ തിരക്കുകൾക്കിടയിലും ഉം അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒഴിവുകൾ കിട്ടുമ്പോ ഉള്ള കുടുംബമായിട്ടുള്ള പുറത്തു പോക്ക് നമുക്ക് എന്തായാലും ഏഹ് വിനോദം പ്രതം അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാകും എല്ലാവരും ഒത്തുകൂടിട്ടുള്ളര് യാത്ര ചെയ്യുമ്പോഴല്ല ഏറ്റവും രസായിട്ട് വരുന്നുണ്ടാവ അങ്ങനെയൊക്കെ നമുക്ക് യാത്രകള്